ഹലോ?
കാണി വിശേഷോ?
സുഖാണ് സുഖാണ് നല്ല വിശേഷം.
മഴൊക്കെ ഇണ്ടോ അങ്ങോട്ട്?
മഴ രാത്രി പെയ്തിന്നു ഇപ്പ മഴയൊന്നുല്ല
ഏഹ് ഏഹ് ഇവെടെയെക്കെ ചെറുതായിട്ട് മഴ ണ്ട്
ഏഹ് ഇപ്പ മഴയില്യാ പ്പങ്ങനെ ചെറിയൊരു വെയിലും ചെറി ചായ ആ ഒര് ചായ കുടിച്ച്ക്ക്‌ണ് ഞാന് കാലി ചായ ഒരു കേക്കെക്കെ തിന്ന്ക്ക്‌ണ്
ഏഹ് ഏഹ് ഇന്നെന്താ ണ്ടാക്ക്യേ
ഇന്ന് കടി കൊർച്ച് ദോശ ചുട്ട്ക്ക്‌ണ് പിന്നെ കുട്ട്യാള് വെന്നാ ചെൽപ്പം കഞ്ഞി കൊട്ക്കും ചെൽപ്പം കടി കൊടുക്കും കഞ്ഞി കൊടുക്കാ
ആഹ് വീട് പണി എന്തായി
ആഹ് ഒന്നു ആയിറ്റില്ല ഒന്നും ആയിറ്റില്ല പിന്നെ പണിക്കാര് വന്ന്ട്ടുല്ല
ഏഹ് അതെന്താ
അത് മഴാണ് പിന്നെ ഓരോ തെരെക്കൂന്ന ഓര് പർഞ്ഞത് വെരും ഇങ്ങോട്ടേക്ക് ഒയ്ഞ്ട്ട്ല്ലന്ന് അവടെ പോയി ട്ത്ത പണി തീർന്നിട്ടില്ലാന്നൊക്കെ പർഞ് ഇട്ത്ത്ക്കാണ്ട് ഫുള്ള്ങ്ങട്ടായാല് ഇങ്ങട്ട് പോരും ന്ന് പർഞ്
ആഹ് ആഹ് ഓല് അങ്ങൻണ്ടാവല്ലോ വേറൊര്ത്തില്
ആഹ് അത് ആഹ് ആഹ് അത് ഫുളളങ്ങട്ട് തീർത്തേന് ശേഷം ഇങ്ങട്ട് പോരാച്ച്ട്ടാണത്
പിന്നെ അയ്ൻ്റെടയ്ക്കൊന്ന് പോയിട്ടോല് എന്താ പോവും വേറെ ഓൽക്ക് കിട്ടാൻ വാണ്ടിട്ടാ ഒന്ന് തൊട്ടേക്കും ആ ആ
അത് ശെരിയാണ് എന്തായി മക്കളൊക്കെ വന്നീലേ
ആ മോള് വന്ന് ഓല് മറ്റോല് പോയി മക്കള് രണ്ടാളേം കൊണ്ടോയി മോന പിന്നെ ബസ്സില് മോൻ ബസ്സ് പോയി പിന്നെ മോളെ മിനിയാന്ന്
ഏ
ഉം ഞായറാഴ്ച്ചന്റന്ന് മോനും പോയി തിങ്കളായ്ച ച്ചന്റന്ന് മോളേം കൊണ്ടോയാക്കി ഉം ഉം
അ അ അങ്ങനെ
ഉം കൊഴപ്പൊന്നുല്ല അങ്ങന പോന്ന്ണ്ട് അപ്പോ കൊർച്ചുസം തെരക്കിലായി ഞാൻ വിളിക്കണോന്ന്ങ്ങനെ വിചാരിച്ചന്നേനു വിളിക്കാനും ആയില്ല പിന്നെ ഉം ഉം തെര്ക്കൊക്കെ അട്ട് കയ്യെട്ടെ നിരെച്ച്
ആഹ്
പിന്നെ പിന്നെന്താ ഇവെടട്ത്തൊരു വീട് കൂടെല്ണ്ട് അയ്ന് പോണം ഉം അയ്ന് പോണം ഇന്ന് നാളെ നാളെ ഉം ഇത് ആദ്യള്ളോല് കൊട്ത്തത് ഒന്നേരം പിന്നെപ്പോലെന്തെക്കോ പിന്നെ മാറ്റപ്പണിയൊക്കെ ചെയ് ചെയ്ത് വാങ്ങി പിന്നെ വാങ്യോര് ആ ആ കഴിക്ക വെല്യ വീടാണ് തൊട്ടെരിയത്തെന്നെ ഉം വെല്യ വീടാണ് ഉം എല്ലാതും നാളെ മഗ്രിബിനേഷം
ആ പ്പങ്ങനൊക്കേണ് ലെ ആദ്യൊക്കെ സുബഹിക്കേന്നു ഇപ്പ ഞ ങ്ങനെ വിചാരിക്കും ന്റെ വീട് വീട് സുബ്ഹിക്ക്‌ ഇരിക്ക്ണത് തീരെ താൽപര്യല്ല നമ്മളെ ഒർക്കും നഷ്ടപ്പെടൂ അന്ന് അന്നത്തെ രാത്രി ഉറക്കും എന്തായാലും ഒരു വീട് പണിയാവുമ്പോ വീട് കുടിരിക്കുന്ന ഇതക്കെ ആുമ്പോ ഉറക്കും ഇതൊന്നും ഉണ്ടാവില്ല കുറച്ചാരം ഒന്നും റെസ്റ്റ് ഇക്കാനൊന്നും പറ്റൂല്ല ഞാൻ വിജാരിക്കും കണ്ട ഇരിക്കണം ഞാൻ ഇന്റെ മാപ്പളനോട് ഒന്നും പറയന്ന് ആസർക്ക് നമുക്ക് ഇരിക്കണ അതാവ് പത് ഫ്രീയിണ്ട്
ആഹ് അതെല്ലെ ഇത് വ്യ ച്ഛന്റെ അന്ന് പിന്നെ മകരീബിനന് ശേഷോ അതായത് വെള്ളിയാഴ്ച രാവിലെ
ഉം
ആതാവുമ്പോ നല്ലൊരു ദിവസആണല്ലോ
ഉം ഉം
ഉ അങ്ങനെ കഴിക്കണ്ട് അപ്പൊ എന്താ ഇപ്പൊ വാങ്ങേണ്ടി എന്നല്ലത് ഇങ്ങനെ വലിയന്നൊട്ട് വാങ്ങിയ വേണ്ട അത്യാവശ്യം ഉള്ള
ആ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു നമ്മളെ ഇഷ്ടത്തിനന് എന്തെങ്കിലും ഒന്ന് സമ്മാനായിട്ട് കൊടുക്കുകന്ന് മാത്രംല്ലേ
ആഹ് അതന്നെ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഇത് ല്ലെ
റൈസ് കുക്കറ് അത് ഇതൊക്കെയാണല്ലോ കൊടുക്കണുന്നത് ബിരിയാണി പോട്ടില് ബിരിയാണി പോട്ടിലൊക്കെ
ആഹ് ആഹ് ഇതില്ലേ ജ വന ജവനല്ലേ ജവന മറ്റേ സാധനല്ലേ പിന്നെ ഗ്ലാസിന്റെ ചായയൊക്കെ എടുപ്പത്തെ വെക്കാൻ പറ്റിയ ആഹ് ആ ഗ്ലാസിന്റെ അയിന് എതൃുപ്പിയാന്ന്റിയോ
എത്രയാണവോ ഓരോര്ത്തര് എന്റെ കൂട്ടുകാരത്തൊക്കെ വേങ്ങിക്ക ഞാൻ എത്ര പാർ ചോദിച്ചില്ലള്ളോട് ഒള്ൻക്കൊരിസം ഫോട്ടോ ഇട്ട് തന്നീന്നു
ആഹ് ആഹ് അത് അല്ലാത്ത ഉണ്ട് മറ്റേ സ്റ്റീലിന്റെതുണ്ട് അലൂമിനി ഇതില്ലേ ഗോൾഡൻ കളറിലൊക്കെ ഇള്ളെ
ആഹ് ഗോൾഡുലത്ത്
ആഹ് അതൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ അതൊക്കെ വേം പോയി പോവും
ആഹ് ഇന്റെപ്പ കൊടഞ്ഞീന്നാടാ ഇന്റെപ്പ ഗൾഫ് നിന്ന് കൊടന്നീന്ന് ഇത് ഗോൾഡിൻറത്
ആഹ് ആഹ് ആ എന്നിട്ട് കുറേ നിന്നിനോ
ആഹ് അത് കൊറച്ചൊക്കെയാണ് കഴിഞ്ഞപ്പോ അത് ഇങ്ങനെ അതിന്റെ തോലിയ ഇതൊക്കെ പോര്യ
ആഹ് അതാണ് ഇള്ള പ്രശ്നം ഇതാവുമ്പോ ഗ്ലാസ്സിന്റെ ആന്നേരം ആഹ് ഗ്ലാസിന്റെ ആകുമ്പോം കുറേ നിൽക്കയല്ലോ അങ്ങനെ കളറ് പോകാനൊന്നുമല്ലല്ലോ
അതന്നെ
അ നല്ല നല്ലതാണെന്ന് പറയുന്നേക്കാ അപ്പൊ എത്ര ഉറപ്പിയാ ഇതേനി ഇപ്പോ പോ യോക്കേണ്ടി വരോ എന്തായാലും ഒരു ഉ രണ്ടായി രണ്ടായിരത്തി സം രണ്ടായിരത്തിയിലധികം കൊടുക്കേണ്ടി വരും അല്ലേ
അറിയില്ലന്ന് നോക്ക അറിയില്ല അതിനെ പറ്റീട്ട് എല്ലാത്തിനും വിലയാണ് എയ് നാപ്പം വെല ഇല്ലാതെ ഞാപ്പൊരു നമ്മളൊ ഒരു ഇഡ്ലി ചെമ്പ് കോട്ട ഇഡ്ലിന്റെ കുക്കറ് വിസ് ല് വരുന്നേ
ആഹ് ആഹ് ഉം ഉം അതിനൊക്കെ വെലാണ് ഞാൻ കൊറെ ഉ അതെ ഓൽക്കുപ്പോ അമ്മക്ക് ഒരു ഉപകാരള്ള അയക്കണല്ലോ ഇപ്പ എല്ലാ സാധനവും വാങ്ങിണ്ടാവും അമ്മക്ക് ആ നേരെ പിന്നെ
നമുക്ക് പോകുമ്പോ കയ്യും വീതെ പോവാൻ വേച്ചേനു നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനയിട്ട് കൊടുക്കുമ ഒരു രസം ആ
ആ അല്ലേ പിന്നെ ഇത് വാങ്ങണം ബിരിയാണീൻ്റെ പാത്രം വാങ്ങണം
ആ ബിരിയാണി പോട്ടിലാവുമ്പോ പിന്നെ ഓൽക്ക് എന്തു ഇണ്ടാക്കാം
ആഹ ആഹ ഇണ്ടാക്കാം
ഉ ഞൻ അങ്ങനെ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഇല്ലെങ്കിൽ പിന്നെ നല്ല രണ്ട് ബെഡ്ഷീറ്റക്കെ വാങ്ങണം നല്ല വലിയ വീടാക്കാവുമ്പോ നമ്മള് കൊണ്ടോന്ന ബെഡ്ഷീറ്റ് ഒന്നും പറ്റൂല്ല
ആഹ ആഹ ഇത് വല്യ
അപ്പൊ എന്നും വിരിക്കുമ്പോ എന്നും ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്
ആ അയി അയിനും എത്രരുപായ ആവുന്നാ നല്ലൊരു ബെഡ്ഷീറ്റ് കിട്ടണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ്റുപ്പിയൊക്ക ഒന്ന് മതിയാവൂല
മറ്റേ കോ കോതടിയും കംഫോർട്ടും ഇതൊക്കെ കൂടിയതാകുമ്പോള് പില്ലോ അതൊക്കെ കൂടെ വരണതാകുമ്പോ അങ്ങനത്തെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അഹ് രണ്ടായിരത്തിന്റെ ഒക്കെണ്ട്‌ ആഹ അതാകുമ്പോ എന്നും വിരിക്കുമ്പോ ഒല്ക്കൊ ഒരു ഓർമ്മ ഇണ്ടാവകും ഇന്ന ആൾ കൊടുന്നതാണ കാണുമ്പോ നമുക്കൊരു സന്തോഷം ഒരു ഉപകാരണെന്നും ആരുംപ്പോ പാത്തക്കുല ബാഡ്ഷീറ്റൊന്നും
ന്നഹ ന്ന ഉ ഉ ഇപ്പൊ വിചാരിക്കും നിന്നിട്ട് അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങാാന വിചാരിച്ച ഇന് പോയോക്കട്ടെ വിലക്ക അനുസരിച്ച് ഞാൻ ഒരുപാട് വെല്ലെന്റോണിറ്റും ന്നും വാങ്ങിയില്ല
ആഹ
ഉ അധികം പൈസ ഇല്ലാത്ത നോക്കിട്ട് എന്തായാലും ഒരു രണ്ടായിരത്തി രണ്ടായിരം പിന്നെയ മേല ആട്ടുള്ള അയിന്റെ ചോട്ട് അങ്ങനെ വാങ്ങിയവര് ഇത്ണ്ടാവില്ലേല്ലോ മോശല്ലേ ഹ്
ആഹ ശരിയാന്നെന്ന്
ഉം പിന്നെ പിന്നെന്താണ് ഇനിയിപ്പോ മക്കളൊക്കെ വരാനാന്നേ ഉണ്ടാവൂലേ
ആഹ വന്നിട്ടില്ല വരുംപ്പ
ഇ എന്ത് വിളിക്കാണ്ട്ന്ന എന്തേ
ഏഹ
വിളിക്കാണ്ടന്ന എന്തായി
എങ്ങനെ
വിളിക്കാന എന്തായി ചോദിക്കാ
വിളിക്കാഞ്ഞതാ
ആഹ കുറച്ച ദിവസമായില്ലേ വിളിച്ചിട്ട് ആ
ആഹ ഞാൻ തിരക്കില്ലേന്നു ഞാൻ എന്താ വച്ചാൽ ഇവിടെ ഏ നാത്തൂന്റോടെ ഒരു പരിപാടി ഇണ്ടായി
ആഹ
അപ്പൊ അതിന്റെക്കെ തിരക്കിലായിട്ട് അപ്പൊ രണ്ടു ദിവസം അവിടെ ഇന്ന്
ഏ ഏ
അങ്ങനെക്കേ ആയിട്ട്
അവധിക്കൊക്കെ എവിടോ പോയോ
ആര്
അവധിക്കെവടോ പോയോ ചോയി?
അവ അവധിക് ഇല്ല ല്ല്യ പോയിട്ടില്ല ഇവടക്കാക്ക്. എല്ലാർക്കും മൊ മോൻ കൊക്കെ നോമ്പുണ്ട്. എളച്ചി പോയി രണ്ടാം കൂടെ പോകാൻ പറ്റൂല. ഒരാള പോവം പറ്റു അപ്പൊ പിന്നെ ഓലും ണ്ട് പണിക്കാരും ണ്ടായിരുന്നു. പിന്നെ ത താത്താരെ വീട്ടിൽ പരിപാടിയാണ് ഏ ന്ത മോള് പ്രസവിച്ച പരിപാടിയൊക്കെ ആയിട്ടെയ് അപ്പൊ അവിടുക്കൊന്ന് പോയി ഇവിടെടുത്തന്നെണ്. നമുക്ക് മദർസ് കുട്ടെളെ മദ്രസൊന്നും മൊടങ്ങൂല്ല
ആഹ് ആഹ് അത് ശരി
അപരിപാടിയോക്കെല്ല ഭംഗില് കഴിഞ്ഞ്
ഏ ഏ
മോള് പ്രസവിച്ചത് ഫസ്റ്റ്ത്ത പ്രസവാണ്.
ഏ ഏ എന്താ കുട്ടി
കുട്ടി ആൺകുട്ടി
ആ ആ അപ്പോ അയിന് എന്തോ കൊടുക്കക്കെ ചെയ്തോ?
ആഹ് സാധനൊക്ക മ്മള് വാങ്ങി ക്കൊടുത്ത്ക്ക്ണ് ഇനി അന്ന് ങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഫ്രൂട്ട് തൊക്കെ വാങ്ങി കൊടുത്ത്. പിന്നെ താത്താറിഞ്ഞു ഇപ്പം ങ്ങളാരും ഒന്നും കൊണ്ട്രണ്ട ന്ത ച്ചാല് അവിടന്നന്നെ ചെക്കനും വീട്ടേരും കുടുംബങ്ങള് നല്ല കൊണ്ട്രണ്. നാല്പതൊക്കെ കെയിഞ്ഞാ പിന്നെ ആരും കൊണ്ട്രലില്ല. പിന്നോൾക്ക് പൂതിയാവും അപ്പൊ ഞാൻ പറയണ്ട അപ്പൊ മാത്രം കൊടുന്നാൽ മതി
ആ ആഹ് അത് ശരി
ആ ഫ്രൂട്ടൊക്കെ കൊടുത്തിനു ഡ്രസ്സൊക്കെ കൊണ്ടടുത്തുകുണു
ആ ആ
ഇള്ളത് തിഞ്ഞാ
സ്വർണ്ണം ഒന്നും പ്പാരും കൊടുക്കൂലാലോ കൊടുക്കുന്നോല്ണ്ട് ട്ടോ?
പള്ളാണാൻ തേപോലെ പള്ളേല് ള്ളപ്പോ പള്ളാണാന്ച്ചിട്ട് ഞാനവൾക്ക് ഇഷ്ടപ്പെട്ടൊെ കൊണ്ടു കൊടുത്തു - സമൂസ വാണക്ക മ്മായേന്നൊക്കെ പറഞ്ഞിട്ട് ചൂടോടെ ഞാൻ പൊരിച്ച് കൊടുത്തായച്ച്.
ആഹ് ശരിയാണ്
ഒരീസം കൂട്ടൊക്കെ ണ്ടാക്കി പോകും സമൂസക്കെ ഷീറ്റ് കിട്ടാല്ല്യ വീട്ടിലോ ഓടത്ത് നടന്ന് ഷീറ്റ് കിട്ടാല്ല്യ. അങ്ങനെ പിന്നെ ഷീറ്റ് ക ഞാന ആ കൂട്ട് വേഗം കുടിച്ച കഴിച്ച് ഫ്രീസർ കൻങ്ങട് വെച്ച് ഒന്ന് ഫ്രീസറിന്ന്ങ്ങട്ട് തായത്തക്ക് ട്ത്ത്ച്ച് ഷീറ്റ് കിട്ടിന്നണ്ടയ്ക്ക് രാവിലെ എടുത്തച്ച് ഒരു ച ഐസൊക്ക അലിഞ്ഞു ന്നട്ടാണ്ട് ചൂടാക്കി ന്നിട്ട് പിന്നെ കൂട്ട് നിറച്ച് ഇട്ട് ഞാൻ പൊരിച്ച്. പൊരിച്ച് ഞാൻ വേഗം കൊണ്ടോടുത്തു. അ പിന്നെ ഓക്ക് ആഹ് ചൂടൊക്കെ ഓൾക്ക് പിന്നെ ഞാന് അച്ചപ്പ മുറുക്ക് എള്ളുട്ടായി കടലുട്ടായി പിന്നെ തേനാ മുട്ടായി
ആഹ്
പിന്നെ പുളിച്ചാറ് അങ്ങനത്തൊക്കെ ള്ളാ നല്ല ഇഷ്ടാണ് പൂ മാങ്ങ കൊയച്ചത് അങ്ങനത്തൊക്കെ അല്ല ഇഷ്ട. മാങ്ങ കൊറച്ച് കൊണ്ടെയ്ന്നു പ്പും മുളകൊക്കെ കൊയ കൊയചചൊടുക്കാൻ വേണ്ടിട്ട്. ഉപ്പിലിട്ട മാങ്ങാ കൊറച്ച് കൊണ്ടടുത്ത് അങ്ങനത്തൊക്കെ കൊണ്ടടുക്കും.
ആ ആഹ ശരി
ആ കല്ലഷ്ട്ടാണ് മാങ്ങ ഉപ്പിലിട്ട് കുത്തി ത്തിന്നാന്. കേരറ്റ് ഉപ്പിലിട്ടത് വീറ്റ്റൂട്ട് പ്പാങ്ങ അങ്ങനത്തൊക്കല്ലാഷ്ടാണ്.
ഉപ്പിലിട്ടൊക്കാര് ഇങ്ങനെ ണ്ടാക്ക ക്കെ അല്ലെങ്കില്
അല്ല അ ഞൻ ഇവടെ ഓള് വാണന്നറഞ്ഞിട്ട് വടെ ണ്ടാക്കി ക്കണ്ടായിന് അത് അയിന്റെ മുന്നേ കൊടുത്തയച്ച്. ഒരസം കൊടുത്തയക്കുംന്ന്ട്ട് ഫിൾടെന്റെ ആളാണ് തിന്നാണ് മടി വെക്കും. ഇവിടെ വന്നാ തന്നെ അങ്ങനെയാണ്. നല്ല ഇഷ്ട്ടാണ് അതൊക്കാണ് മടി വെച്ച്കു മാങ്ങ ഇബിടെ അല്ലാണ്ട അപ്പ മാങ്ങ അറുത്ത് കുറച്ച് കൊടുത്തയച്ച് പൂടഞ്ഞെയാണ് കൊറെ പൂണ്ട് തിന്നു കൊറേ അച്ചാറിട്ട് കുറച്ച് ഉപ്പിലിട്ട് ഉപ്പ് പുത്തി തിന്ന് ഉപ്പ് മുളകൊക്കെ അടിച്ചിട്ട്
ആ ആ അതുകൊണ്ട് നെല്ലിക്ക ഇട്ടത് നെല്ലിക്ക നല്ലതാണല്ലോ നെല്ലിക്ക ആ ഇത് ഉപ്പിലി ഇട്ടത് തിന്നെ കാണെങ്കിൽ എല്ലാം കൊണ്ടും നല്ല എത്രയേ അതില്എന്തൊക്കെ അടങ്ങിയില്ലേ നെല്ലിക്കയില്.
ആ നെല്ലിക്ക എന്റെ മാപ്പിള കൊണ്ടറും ഇവിടെ. നെല്ലിക്ക മാ എന്റെ അപ്പറിയ എന്ത് നെല്ലിക്ക ഉപ്പിലിടാ നാണെങ്കിൽ തരൂല. ഉപ്പിലിട്ടാ അന്ന് തന്നെ അങ്ങട് കുപ്പി കാലിയാക്കും. കുട്ടികള് നേരെ മറിച്ച് അത് പച്ചക്ക് അടി ച്ച് തന്നോളി പച്ചേലാണല്ലോ ഉപ്പിലിട്ടാലൊക്കെ അതിന്റെ ഫലം പോയിന്നാപറയാ. ക്യാരറ്റു അങ്ങനെ തന്നെ ഉപ്പി ഇട്ട് കൊടുക്കേണ്ട കുട്ടികൾക്ക് ക്യാരറ്റ് ഉപ്പിലിട്ടാഅപ്പം കഴിയും.
ആഹ് എന്നാലും ഒന്നിടുന്നല്ലേള്ളൂ അങ്ങനെ തിന്നുകിട്ടിയാനല്ലതല്ലേ.
അല്ല ഞാൻ ക്യാരറ്റ് ജ്യൂസ് അടിച്ച് കൊടുക്കലാണ്. ഉപ്പേരി വെച്ചു കൊടുക്കും. അല്ല കാണേനോട്ത്തു മുറിച് രണ്ടു സൈടും ചേട്ടീട്ട് വെച്ചയ്ഡ്ക്കും എല്ലാരും കട് കുട്ട്യാളൊക്കെ ഞാനിപ്പോ സത്യത്തിൽ പറയാണെങ്കി എനിക്ക് കുറചീസായിട്ട് തല ഇറ്റീയിട്ട് വയ്യാ. നിക്കന്നോടട്ടും തല ഇക്ക് ഇണ്ടാലുണ്ട് രക്തക്കുറവ് രക്തക്കുറവ്.
അ ആ ആഹ് ശരി.
രക്തക്കുറവ് വന്നൊക്കെ വേഗം തല ചുറ്റും ഇനിയിപ്പം അത് കാണിച്ചിട്ട് വേണം കാണിക്കണം വി കാണിച്ചിട്ടില്ല എന്താ പാട നിക്ക് അങ്ങനെ കൊറേ മുന്നൊക്കെ ഉണ്ടായിന്ന് ഈ ബാലൻസ് പോ ബാലൻസിന്റെ കുറവ് വരുന്നതന്നെ രക്ത കുറവ് കൊണ്ടാണ്.
ആ ആഹ്
ഞാനേ ഞാനിപ്പാ അങ്ങട്ട് വിളിക്കേ ഇപ്പ വിളിക്കട്ടോ. ആ ആ